ഹലോ ഗുഡ്ഈവനിംഗ്
എന്തായിരുന്നു പരിപാടി
ആഹ് ഞാൻ ഇന്ന് കിടക്കുആയിരുന്നു മഴയ ക്കല്ലേ
ആഹ് അതെഅതെ മഴ നിങ്ങക്ക് മഴയുണ്ടോ
ആഹാ ഞങ്ങൾക്ക് മഴയുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഇന്നെലെ രാത്രില്ല ഇന്നലെ പകല് തൊട്ടേ മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ
ആണല്ലേ
ഉം നിങ്ങൾക്കോ
ഇന്ന്‌ മഴയില്ല മൂടി കിടക്കുന്നുണ്ട് രാവിലെ മുതലേ മൂടി കിടക്കും പക്ഷെ ഹ്ഹ്ഹ് കൊറവാണ്
അതെ ഉം
അതേ കേറിയ മഴ വന്നു തുടങ്ങാനാവുന്നേ ഉള്ളൂ
ഓ
മഴാന്ന് പറയുമ്പോ നല്ല ഓർമ്മകളല്ലേ
അതെ അതെ നല്ല ഓർമ്മയുണ്ട് ചീത്ത ഓർമ്മയുണ്ട് അഹ്ഹ് അതെ
ഇപ്പ നേരത്തെ തുടങ്ങി ഇ പ്രാവശ്യം ഇച്ചിരിനേരത്തെ തുടങ്ങി അന്നേരം അടുത്ത ആഴ്ച്ച സ്കൂളുറക്കല്ലേ.
അതെ സ്കൂള് തുറക്കുന്ന അന്നായിരിക്കും മഴ.
അതെ അതെ അതെ
അതെ
ഉം
എന്തായാലും പെയ്യണല്ലോ അടുത്ത കൊല്ലത്തേക്കുള്ള വെള്ളം നമുക്ക് വേണെന്നുണ്ടെങ്കില് മഴന്നുള്ളത്. അത്യാവശ്യാണല്ലോ
അതെ അത്യാവശ്യണ്.
അതെ നമുക്ക് മനുഷ്യർക്ക് മാത്രല്ല മൃഗങ്ങൾക്കും. ഒക്കെ അതെ മഴ പെയ്ത അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു വെള്ളം ഉണ്ടാവും.
അതെ മഴക്കാലം വന്നാൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമു ട്ട് വല്ലതും വെള്ളത്തിന്റെ വെള്ളപ്പൊക്ക പ്രശ്നങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ.
അയ് ഇല്ല ഇല്ല നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നു ഇല്ല.
നെയ്യാല്ലോ
അവിടെണ്ടോ
ആഹ് ഇവിടെ കൊഴപ്പല്ല ള്ളം നിക്കുന്ന ഇതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ.
ആഹ് ഒര്കണക്കിന് പറഞ്ഞാ ബുദ്ധിമുട്ടുണ് മഴയില്ലെങ്കിലായിട്ട് പ്രശ്നവുമാണ് അല്ലെ.
അതെ അതെ ഉം
പക്ഷെ ആഹ് എന്താ പറയാ മഴന്ന് പറയുമ്പോ പഴയ നമുക്ക് നമ്മള് സ്കൂൾ കാലഘട്ടങ്ങളും. നനഞ്ഞു ഒരു കുടയില് മൂന്നും നാലും പേര്. അടങ്ങി പോകുന്നതും നനഞ്ഞ് സ്കൂളിൽ എത്തുന്നതും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴ ഒരു മഴ അല്ലേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പഴും ഒരു മഴ. തിരിച് സ്കൂളിന്ന് ഇറങ്ങുമ്പോഴ ഒരു മഴ അത്രേ നേരം ഉണ്ടാവില്ല കളി ക്ക്യാൻ ഇറങ്ങുമ്പം മഴ.
അതെ അതെ
മഴന്ന് പറയ്പോ എന്താ പറയ നമ്മളെ പ്രകൃതിയെ കൂടുതലും മനോഹരമാക്കുന്നയാണ് മഴ.
അതെ
മരങ്ങളും ചെടികളും ഒക്കെ നല്ല ഹരിതകരമായി പച്ചപ്പൂ നിറഞ്ഞതാണെന്നുണ്ടെങ്കില് വെള്ളം എന്തായാലും ഭൂമിയിലേക് എത്തണല്ലോ.
അതെ അതെ അതെ സത്യം
പക്ഷെ ഈ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ വരുമ്പോഴാണ് ഇത്പോൽളൊ ദുരന്തങ്ങളുണ്ടാകുമ്പയാണ് നമുക്കുബുദ്ധിമുട്ടു വരുന്നത്.
ഉം. ഉം അതെയതെ പിന്നെ മഴക്കാലം അതെയതെ പിന്നെ മഴക്കാലായിക്കഴിഞ്ഞാ പിന്നെ കൊറെ രോഗങ്ങളും നല്ലകോളറ, ഇങ്ങനെയുള്ള രോഗങ്ങളും. പിന്നെ, കൊതുകിന്റെ ശല്യം
കൂടുതലാവും
അതെ
പക്ഷെയെന്താ സങ്കടന്ന് വച്ചിട്ടുണ്ടെങ്കിലീ മഴക്കാലത്ത് ത്താണ്, ചക്ക, മാങ്ങാ യെല്ലാ ഫ്രൂട്ട്സുമാകുന്നത് അപ്പൊ നമുക്കു കഴിക്കാൻള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും
അതെ, അതുശരിയാ
തണുപ്പിന്റെയിതിലും പിന്നെ ചീഞ്ഞുപോകുമെല്ലാം
അതെ
ഇക്ക വായിത് ആലിക്കല്ല് ആലിപ്പഴം വീഴുമ്പയൊക്കെ പഴങ്ങളൊക്കെ ചീഞ്ഞു പോകുവല്ലോ
ഉം.. ഉം
അങ്ങനെയൊരു പ്രശ്നങ്ങളുംകൂടി വരും.
ഉം.. ഉം
പക്ഷേ രസാണ്, പിള്ളാർക്കും മഴാന്ന് പറഞ്ഞിട്ടുണ്ടങ്കിലു ഇഷ്ടാണല്ലോ മഴപെയ്യുമ്പത്തേക്കും കുളിക്കാനിറങ്ങാനും. നനയാനും, കളിക്കാനും കുളിയുമെല്ലാമായിട്ടാഘോഷമായിരിക്കുവല്ലോ
അതെയതെഅതെ, പണ്ടുമുതലു തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ മഴ വരുമ്പോം മഴയത്തുകളി പിള്ളേർക്കു കൂടുതലു നമ്മുടെ കുട്ടിക്കാലത്തുമങ്ങനെ തന്നെ പിന്നെയായിരുന്നു മഴയത്തുകളിക്കാൻ ഒരു പ്രത്യേകയൊരിഷ്ടമായിരുന്നു.
അതെ, മഴതുടങ്ങിയാൽപിന്നെ കേറൂലല്ലോ പിന്നെയീതണു ത്തുവിറച്ച് പല്ലും കൂട്ടിയിടിച്ചിട്ടായിരിക്കുവല്ലോ കേറി വരുന്നത് ഏറ്റം ബുദ്ധിമുട്ട്തുണിയുണങ്ങാനാട്ടോ
ആഹ് തുണിയുണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാ, അതു ശരിയ ഇനിപ്പൊഒരുരണ്ട് ഉം.. ഇനിയിപ്പൊ രണ്ടുമാസ ക്കാലത്തേക്കുഎന്നും നല്ല മഴയായിരിക്കും.
ആഹ്... അതെ
ഉം.. ഉം..
അതെയത്പെയ്താലും ബുദ്ധിമുട്ട് പെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ട്..
ബുദ്ധിമുട്ട് മഴയില്ലാഞ്ഞപ്പോ മഴയില്ലാ അല്ല, മഴയില്ലാഞ്ഞപ്പോ ളില്ല. ഈ വേനൽക്കാലത്തേക്കുമഴ ഇപ്പൊതുടങ്ങിയിട്ടിപ്പോ ഒരാഴ്ചയല്ലേയായുള്ളൂ, അപ്പൊ അതിനുമുന്നേ തന്നെ ഞങ്ങക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങളാണേലുണ്ടായിരുന്നു
ആണ്ല്ലേ, ആഹ് പൊരിഞ്ഞവെയില് ചൂടായിരുന്നല്ലോ..
ആഹ്, അതെപൊട്ടുന്ന ചൂടായിരുന്നു. വെള്ളംഞങ്ങൾക് കിണറൊക്കെ വറ്റി. ഇങ്ങനെ പിന്നെ.. കുറച്ചുപ്രശ്നങ്ങളൊക്കെയുണ്ടായിരുന്നു. പിന്നെലൈൻ പൈപ് വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്, ഇപ്പംകുഴപ്പല്ലാട്ടേ ഇപ്പം ഓൾറെഡിയിപ്പൊ വെള്ളമായിട്ടുണ്ട്. കെണറ്റിലൊക്കെ വെള്ളമൊക്കെയായിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ പ്രാർത്ഥിക്കുവായിരുന്നു. അയ്യോ മഴ വന്നിരുന്നെങ്കിൽ, മഴ വന്നാമതിയായിരുന്നു, മഴ വന്നാ
ആഹ്.. ഹാ..
അങ്ങനെ
ആഹ്
ന്നാലും ശെരിയ്ക്കും ഇതായിട്ടില്ല മഴെങ്ങനെ എന്താണ് തോട്ട്ല്ത് പെയ്ന്നൊക്കെ ഇതിലേക്കെ ട്ടില്ലെ ഇപ്പൊ ചെറ്യ വെലൊക്കെണ്ടെടാ ശെ രാവിലെ ഓ മഴെന്ന്ച്ചാ ഭയെങ്കര മഴെന്ന്ച്ചാ ഭയങ്കര മഴെയിരുന്നു ഇടി വെട്ടും മഴേം ഭയങ്കരമായിര്ന്നു
ക്യാൻ തോന്ന്നില്ല മഴേത് നല്ല പൊതച് മൂടി കെടന്നോറങ്ങാ നല്ല സുഖല്ലേ
അതെപ്പോ മൂടിപ്പൊതച്ചോറങ്ങ ആഹ് നല്ല സുഖാണ് മഴെത്
വൈന്നേരക് കാവുമ്പത്തേക് ഒലു കട്ടം ചായേം കൊറ്ച്ച് പലഹാരക്കെ തിന്നാണ്ട് മഴെമ് കണ്ടിരിക്കാനൊക്ക കാ അതൊരു ഭയങ്കെരെ പ്രത്
ഉം അതെ സത്യം
ചെയ് സമേത് ച്ച് നമ്മള് പിന്നെ കൃഷിം കാര്യങ്ങളൊക്കെ ണ്ടെങ്കില് അതും നാശായി പോവൊല്ലോ നമ്മള് അത്രേം ബുദ്ധിമുട്ടി ചെയ്യ്ന്ന കാര്യങ്ങളാള്ളോ അതൊരു മഴ കൊണ്ട് ഇല്ലാണ്ടാവും നമ്മൾ അത്രേം ദിവ്സം പ്രയത്നിച്ചത് മൊത്തം ഒരു മഴ കൊൺ ണ്ട് ഇല്ലാണ്ടാവും സാധാരണക്കാരാ കൃഷിം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരിണ്ടാവല്ലോ
പിന്നേ അത്
ഒര് കാറ്റ് വീശ്യാ മതി ഇള്ള വാഴകള് മൊത്തം നാശാവും
പിന്നത് തന്നെയല്ല ഈ മ ആഹ് ഈ മഴ വന്ന്കഴിഞ്ഞാ പിന്നെ റോഡ്തും അപകടങ്ങളൊക്കെ ഇഞ്ഞി കൂടാനും ചാൻസൊണ്ട്
എല്ലാണ്ട് പിന്നെ അപകടങ്ങള് റോട്ടില് അപകടങ്ങള് ല്ലെ
അതെ അതെ അതെ റോഡ്ല് നമ്മക്ക് തന്നേണ് റോഡിലൂടെ നടക്കാൻ പേ ടി എങ്ങാണം ഈ വെള്ളത്തിലൂടെ ചവിട്ടി പിന്നെ വേഗംനമ്മള് നടക്കാ പിന്നെ വര്ന്ന വണ്ടികൾക്ക് പൂവാൻ സൈഡ് കൊടുത്ത് നടക്കണന്ന് വെച്ച് ഇച്ചിരി ബുദ്ധിമുട്ടൊള്ള കാര്യം തന്നേണ്.
ആഹ് വണ്ടികള് മാത്രല്ല ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പ ഈ ലൈങ്കമ്പീക്ക പൊ ട്ടിര്ന്ന് താഴെ വീൺട്ടെണ്ടെങ്കിലേ വെള്ളത്തിലൂടെ ഷോക്കേറ്റൊക്ക് എന്തോരം അപകടങ്ങള് വര്ന്നെണ്ട്
അതെ ഉം ന്നെ പിന്നേം കൊറെ അപകടങ്ങളൊക്കെ എണ്ടാവാനെള്ള സാധ്യതേം ഉണ്ട് മഴ വെരുമ്പള് പിന്നെ കൂടുതലും എന്ന്വെച്ചാ ഈ മലപ്രദേശംക്കെന്ന്വെച്ചാ മലയൊക്കെള്ള പ്രദേ മലയിടിച്ചിലും മണ്ണിടിച്ചിലും അതൊക്കെ ഇണ്ടാവാനെള്ള സാധ്യതകളും അതിനോടുകൂടിയെള്ള അപകടങ്ങളിണ്ടാവാനെള്ള സാധ്യതകളും എക്കെണ്ട്
അതാ
മഴ വേണോംന്താനും പക്ഷെ കൂടുതലായി കഴിഞ്ഞാണ് എങ്കി അതൊരപകടോവാണ് ഹ്... ഹ്
എന്തോരം ആൾക്കാരെ കുടുംബങ്ങളാ ഇല്ലാണ്ടാവുന്നത്
അതെ ഇങ്ങനെ മഴ മഴപെയ്തിട്ട് ഈ ശെരിക്കും അങ്ങനെയുള്ള ഈ മഴയൊക്കെള്ള സമയത്തെക്കേക്കെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനെള്ള ഒര് സജ്ജീകരണം അല്ലേ ഈ മലയോര പ്രദേശങ്ങളീന്നൊക്കേ എങ്ങോട്ടെങ്കിലും ആഹ് കൊറച്ച് ഒരു ആഹ് മഴ തീരുന്ന വരെള്ള സമയത്തോട്ടെങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനിള്ള സജ്ജീകരണങ്ങളൊ അല്ലെങ്കി വേറെന്തെങ്കിലു ഒരു ഇത് അതിന് മുന്നേള്ള മുൻകരുതലുകളൊക്കെ എടുക്കണവല്ലേ
ആഹ് അത്ക്കെ ഇപ്പൊ ഓൾറെഡി പിന്നെ ചെയ്യുന്നിണ്ടല്ലോ സൈഡിലൊക്കെ ആഹ് പൊഴ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ മുൻകൂട്ടി തന്നെ സ്കൂളുകളിലേക്ക് ആ സമയത്ത് ആഹ് ഭാഗത്തുള്ള സ്കൂളുകളൊക്കെ ലീവായിരിക്കുവെല്ലെ ആഹ് സ്കൂളുകളിലേക്കൊക്കെ മാറ്റി പാർ പ്പിക്കുവല്ലോ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തിട്ടാണല്ലോ പഞ്ചായത്ത് മാത്രല്ല അവിടുത്താൾക്കാരും മുൻകൈ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുവല്ലോ
ഓഹ്
പിന്നെ പോകാത്ത ആൾക്കാരിണ്ടിട്ടോ ഞങ്ങള് മഴ വരുമ്പന്തേലും ചെയ്തോളാന്നൊ ക്കെ ശാഠ്യം പിടിച്ച്നിക്കാ ഇന്റെ മാ എന്റെ വീട്ടിന്ന് മാറി നിക്കൂലാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ ക്കും ഇങ്ങനെ അപകടങ്ങള് വരുമ്പഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക
അതേ ഉം
മഴാന്ന് പറഞ്ഞ ഗുണവുവാണ് എന്നാ പിന്നെ ദോഷ്
ദോ ദോഷവുവാണ് മഴ പെയ്യാതെ ഇരുന്നാലൊട്ട് ശരിയാവത്തു ഇല്ല
അതെ
അങ്ങനെയൊള്ള കാര്യങ്ങളൊക്കെ ഇണ്ട്
അത പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കില് കുറച്ച് ചെപ്പും കാര്യങ്ങളൊക്കെ ആയി വരുമല്ലോ
അതെ അതെ നിങ്ങൾ കൃഷി കൃഷിയൊക്കെ ഇറക്കിയിട്ടുണ്ടോ
കൃഷി വല്യയ രീതിക്കൊന്നുംല്ല നമുക്ക് ആവശ്യത്തിുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ
വീട്ട വീട്ടില് വീടുകളൊക്കെ വീട്ടിൽ തന്നെ
വീട്ടിൽ തന്നെുണ്ട്
ഓ ശരി ശരി
അതിപ്പോ ഓൾമോസ്റ്റ് തീരാനായി
ആഹ ഓ
പിന്നെ മഴക്കാലത്തൊന്നും പിന്നെ അയിന്റെ പുറകെ ഇറങ്ങി നടക്കാൻ ഒന്നാത് സമയമല്ല ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ വൈകീട്ട് ആകുമ്പ ത്തേക്കും മഴയും കാര്യങ്ങളൊക്ക കഴിഞ്ഞും പറമ്പിലേക്കെറങ്ങൻ നേരം ഉണ്ടാവില്ല
ആ അതെ അതെ അത്തന്നെയല്ലേ ഇനിയിപ്പം ഇനിയിപ്പ കൃഷിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ ഇനി വെള്ള നും ചീഞ്ഞ്പോവാൻ സാധ്യ കുടും
അങ്ങനെയാണ് അപ്പം ഗുണവു വാണ് എന്നൽ പരാ ദോഷവു ആണ് അതെ
ഉം
എന്നാ ശരി എന്നാ ഇനിയിപ്പ ബുദ്ധിമുട്ട് ട്ടൊന്നുല്ലാത്ത നല്ലൊരു മഴക്കാല ആവട്ടെ
ഓക്കേ
ഓക്കെ ശരി എന്നാ
ശരി എന്നാൽ